ലോ
ഹെല്ലോ
എന്തൊക്കെ വിശേഷങ്ങൾ സുഖന്നല്ലേ?
സുഗമാണ്. അഹ് പിന്നെന്താ? ഇവിടെ മഴ വന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു. നിസ് കാരം കഴിഞ്ഞു ഇവിടെ സിറ്റ്ഔട്ടിൽ ഇരിക്കുകയാണ് പിന്നെ മഴ വന്ന് കൊണ്ടിക്ണ്ട്. ഓരോ സാധനങ്ങള് മുറ്റത്ത് ചിക്കീണ് അത്ട്ത്ത് വെക്കണം
ഇട്ത്ത് വെച്ചിട്ടില്ല ഞ്ഞും.
ഇട്ത്ത് വെക്കാൻ നിക്കാണ്. കാറ്റടിച്ചാൽ പിന്നെ കറൻറ് പോവും മോട്ടർ ഇടണം
അങ്ങനങ്ങനെ ഓരോ ചുറ്റിപാടില് ഒറങ്ങലൊന്നും ഇല്ല ഒന്ന് കടന്ന് നീച്ചും പകലൊന്ന്
പകലപ്പൊ ഉറങ്ങാറില്ല എന്താ കൊറച്ചേരൊക്കെ ഒറങ്ങിക്കൂടെ?
അങ്ങനെ ഒറങ് കുറച്ചേരൊക്കെ ചെലേ ദിവസം ഒർങ്ങും ചില ദിവസം ഒർങ്ങൂല
ആഹ് ആഹ് അപ്പ ഇന്നൊറങ്ങീണ്ടാവുലേ ലെ
ഇന്ന് ഉറങ്ങീട്ടില്ല. പിന്നെ ഞമ്മളെ ഫ്രണ്ടിന്റെ ഒരു വീട്ടില് കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു. അത് കൊറേ ദൂരത്തെനി. അങ്ങനെ പോയി അവ്ട്ത്തെ ആചാരങ്ങളൊന്നും ഞമ്മക്ക് പറ്റീല്ലാ. അത്
ച്ചേരം
അത് പെണ്ണുങ്ങൾ നിക്കാഹ് ഒക്കെ ഞമ്മളെരീതിയിലൊക്കെ നല്ലൽക്ക് കഴിഞ്ഞ്. മോല്യേമാരാണ്ട് സ്റ്റേജ്മ്മന്നാണ്ട് പോയ ഉടനെ ഓല് കുറേ പെണ്ണ്ങ്ങള് നിക്കറും കുപ്പായു ട്ട് ചാടി കളിച്ണത് അത് ഞമ്മളെ നാട്ട്ക്ക് പറ്റിയ ആചാരല്ലല്ലോ. അപ്പം കൊറെ ആൾ ക്കാരെതിർത്ത് അങ്ങനെ വൈ പിന്നെ ഭക്ഷണൊക്കെ കഴി ച്ചേതാലും പോന്ന് പിറ്റേന്ന് ചെക്കനും പെണ്ണും പോന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു കൊണ്ടിരിക്കുമ്പൊം ഒരു പിന്നെ ആക്കർക്കൊക്കെ മൂത്രമൊഴിക്കാൻ മു കുട്ടി ഒരുപിന്നെ സ്ഥലത്ത് മൂത്ര ഒഴിക്കാൻ എറങ്ങീനു ഒരു പമ്പില് എവിടെയ ഒരു സ്ഥലത്ത് മൂത്രയിക്കൽഎവിടെയ ഞാൻ അറിയില്ല ആഹ് ഞാൻ അറിഞ്ഞിട്ടില്ലേനീ അങ്ങനെ മൂത്ര ഒഴിക്കാൻ നിന്നപ്പോ പിന്നെ ഒരു ഒരാൾ വന്നണ്ട് വാ അതിന് മുട്ടി അയ്ല് അയ്ല്ള്ള മന്ഷ്യങ്ങട്ട് എറങ്ങി വന്ന് കൊറേ ചീത്ത ഇപലേറ്റ് പെരും കച്ചറ കൂടി അങ്ങനെ കച്ചറ കൂടി വെച്ചാല് പിന്നെ അയാള് പോയി മക്കളെ വിള്ച്ച് അങ്ങനെ ആഹ് ഓലെ വണ്ടിൽ മൂന്ന് ആൺമക്കൾ മൂന്നാ ആൺ മക്കളൂടി ഇങ്ങട്ട് വന്നിട്ട് എന്ത് ഇബലോട് പറഞ്ഞിട്ടും ഓലെ അത് അനുസരിക്കണില്ല ഓല സ്വീക കേൾക്കണില്ല നിങ്ങള അച്ഛൻ അച്ഛ ഉം വല്ല കച്ചറായി അച്ഛൻ ആയിട്ടാള ആഹ് അച്ഛൻ പറഞ് ഇന്ന ഓല് അങ്ങനെ കാട്ടി ഇങ്ങനെ ഇവിടെല് തൊ് ടീടൂല്ലോ ഒരു ബാത്റൂമിന്റെ പിന്നെ ഡോറിന് ഒന്ന് മുട്ടിയിട്ടുള്ളൂ അയിനുവാ കൊറേ പ്രശ്നങ്ങൾ ഇണ്ടാക്കിതായാലും പിന്നൊക്കെ പറഞ്ഞ് സോയെൻ ഇങ്ങനെ ആയാലും ഞമ്മളെ മലപ്പുറം ജില്ലയിലുള്ളരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാര്
അതെ അതെ അപ്പൊ അവിടെ ജില്ല പേരൊന്നും പറയണ്ടട്ടോ ജില്ലന്റെ പേരൊന്നും പറയണ്ടേ അപ്പൊ ചെല നാടുകളിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ചീ സ്വഭാവത്തിലുള്ള ആൾക്കാരൊക്കെ ഇണ്ടാകും പിന്നോടുത്ത് നമ്മളെ പോലെ നല്ല സ്വഭാവമുള്ളവരായിക്കൊള്ളണം എല്ലല്ലോ ഉം പിന്നെന്താ മാങ്ങക്കാലായിട്ട് മാങ്ങ ഇണ്ടോ
മാങ്ങ ഇണ്ട് ചക്ക ഇണ്ട് ഇനി റമ്പുട്ടാൻ ഇണ്ടാകുന്നുണ്ട് ചിക്കുണ്ട് പിന്നെ ചാമ്പക്ക ഇണ്ട്
ചിക്കുന്റെ കാലം കഴിഞ്ഞോ അതോ ചിക്കു ഇപ്പോഴും ഉണ്ടോ
ചിക്കു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇപ്പൊ ഒരു താരി പറിച്ച ഇപ്പൊ രണ്ടാം തരി ഉണ്ടായിരുന്നു പിന്നെ ഇണ്ടായിന്
ആഹ് ആഹ് കിട്ടി പിന്നെ എന്തൊക്കെയാണ്ള്ളത് വീട്ടിൽ കൃഷികള് ഇണ്ടോ
പിന്നെ വീട്ടില് പറഞ്ഞാല് കൃഷികളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ കുഴിച്ചിടാൻ ആയി മഞ്ഞള ഇപ്പൊ കൊഴിച്ചിട്ട് ഇഞ്ചി കുഴിച്ചിട്ട്
ഈ പിന്നെ വഴുതന പിന്നെ പിന്നെ ആവിത്ത് കുഴിച്ചിട്ട് അങ്ങനെ കൊറെക്കെ മണ്ണിലാക്കിയന് ഇനിയും കൊറെ സാധനങ്ങളൊക്കെ മണ്ണിലാക്കാന്
ആഹ് ഇപ്പൊ മഴ പെയ്ത് തുടങ്ങിയത് കൊണ്ടാവലേ ഇതൊക്കെ ഇപ്പൊ കുഴിച്ചിട്ടത്
മഴ പെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ
ഉം ആഹ് ഓക്കെ ഇവിടെപ്പൊ എന്റെ വീട്ടിലും ഈ മറ്റേ മഞ്ഞള് അതൊക്കെ കുഴിച്ചിട്ടു മഞ്ഞളൊക്കെ സാധാരണ ഞങ്ങളിവിടെ വീട്ടിൽണ്ടാക്കാറില്ല പുറത്തൊന്നും വാങ്ങാറില്ല പുറത്തുന്ന് വാങ്ങുമ്പോ എല്ലാത്തിലും മായല്ലേ മായം കലർത്തിയതല്ലേ നമുക്ക് കിട്ടാ അപ്പൊ നമ്മള് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം വീട്ടിലന്നെ പൊടിച്ചെടുക്കാറാണ് പതിവ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ പുറത്ത് നിന്നൊക്കെ വാങ്ങുമ്പോ ഏതാ നല്ല വെളിച്ചെണ്ണന്നും നമ്മുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞങ്ങിവിടെ വെളിച്ചെണ്ണി വീട്ടിൽ തന്നെ ആട്ടി എടുക്കും ആക്കാരാണ് പതിവ് ആഹ് നിങ്ങളെ വീട്ടിൽ എന്താ വെളിച്ചെണ്ണൊക്കെ പുറത്തുനിന്ന് വാങ്ങലാണോ വീട്ടിൽ തന്നെ ഇണ്ടാക്കലാണോ
വീട്ട തന്നെ ഇണ്ടാക്കണം ഞങ്ങ വീട്ടിൽന്ന്- കൊപ്പറ തേങ്ങ പൊളിച്ച് ഒണക്കി ആട്ടി- ഒരു വർഷ ഒരു ആറു മാസത്തിനുള്ളിൽ ഇണ്ടാക്കി വെയ്ക്കും
ആഹ് ആഹ് ഓക്കെ അപ്പൊ ഇക്കൊല്ലം ഞാൻ ഇപ്പോ മയക്കാലൊക്കെ ആവാൻ ആയില്ലേ അപ്പൊ പിന്നെ മഴക്കാലത്തിന്റെ ആ മയക്കാലത്തിന്റെ മുന്നേ തന്നെ ഒക്കെ ഒണ്ടാക്കി വെച്ചു ഉച്ചക്ക് ഉണ്ടാക്കുംയല്ലേ
ഓഹ്
ഓക്കെ പിന്നെ നിന്റെ വീട്ടില് കോഴി വളർത്തുന്നുണ്ടോ
വീട്ടി കോഴിക്കളൊക്കെ ഇണ്ടായിനെ അതൊക്ക ചത്തു പോയി വേനൽ ചൂട് കൊണ്ട് ഇച്ചിരി വാങ്ങിയിട്ട് ഇണ്ടാക്കണം
അത് ശരി ഒ പ്പ ഒ റ്റന്നില്ലേ
ഓഹ് ചെറിയ രണ്ട് കുട്ടികളുണ്ട്
ആഹ് ആഹ് ഓക്കെ ഓക്കെ വേനൽച്ചൂട് കാരണം ചത്തതാണ് അതോ എന്തേലും വിഷം കഴിച്ച് -
എന്താണ് എന്ന്ന്നൊന്നും അറിയില്ല ഞമ്മള് വിചാരിക്കണ ഞമ്മള്- രാവിലെ വിടുമ്പോ ഒന്നുമില്ല വൈകുന്നേരം തൊട്ട് കോഴിക്കളെ ഓരോന്ന് വന്ന് ആണ്ട് തട്ടിപ്പടിഞ്ഞ് ചത്ത്-
ഓഹ് ഹോ ആരോ വിഷം കൊടുത്തത് എന്ന് ആവേലുംയായിരിക്കും
എന്താ അറിയില്ല വേനൽച്ചൂടാണ് എന്നാ ഓരോരുത്തരൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണുന്നത്
ആഹ് ആഹ് വേനൽച്ചുടു തന്നെ ആകും കാരണം- ഇവിടെ ഞങ്ങളെ വീടിനടുത്ത് കൊറച്ച് ഒരു സ്ഥലത്ത് അങ്ങനെ- പത്ത് പതിനഞ്ച് കോഴികൾ ഒരുമിച്ച് ചത്തു ഇരുപത് കോഴികൾ ഒരുമിച്ച് ചത്തു എന്നൊക്കെ പറയ- അപ്പം വെനൽച്ചുട് തന്നെ ആകൂ
ഉം
ആഹ് എന്താണ് ഭക്ഷണക്കെ ഒണ്ടാക്കിയതെന്ന്
ഇന്ന് ഭക്ഷണയെന്ന് വെച്ചാല് സാദാ വെറുംചോറ് പിന്നെ- വെണ്ടക്ക കറി മത്തന്റെയില പച്ചകമുളകും മുട്ടിച്ചി ട്ട് വെച്ചത് പിന്നെ മീന് പൊരിച്ചത് അങ്ങനെയൊക്കെ ഓരോന്നും അങ്ങനെ ഇണ്ടാക്കും പിന്നെ- പച്ചക്കറികളൊക്കെ ഏതാണ്ടൊക്കെ ഞമ്മളെ - അത് പോലെ ഞണ്ട് അപ്പൊ അങ്ങനെ പച്ചക്കറികളൊന്നും വാങ്ങലില്ല പിന്നെ ഉള്ളി തക്കാളി ചെറിയ ഉളളി അങ്ങനത്തൊക്കെ വാങ്ങലള്ളൂ
ആഹ് ആഹ് അപ്പം ഈ - ഇന്നു ഇണ്ടാക്കിയ വെണ്ടൊക്കെ വീട്ടില് ഇണ്ടായതാണൊ ഓക്കെ ഓക്കെ പിന്നെ വേറെ ഉം വേറെ എന്തൊക്കെയാ പച്ചക്കറികളാ വീട്ടിലുള്ളെ
വാഴ ഉണ്ട് നേന്ത്രവാഴ ഉണ്ട് മൈസൂർ വാഴ ഉണ്ട് പൂവം വാഴ ഉണ്ട് പിന്നെ പയറ്ണ്ടായിന് കയ്പ്പ ഇണ്ടായിനെ കയപ്പയിപ്പൊ പറിച്ചു കഴിഞ്ഞു മത്തണ്ട് ചെരിങ്ങി ചെരിങ്ങയൊണ്ട് ചെരിങ്ങ ഒക്കെ കഴിയവുന്നതെ ഉള്ളൂ
ആഹ് ആഹ് അപ്പൊ വീട്ടില്- ഇപ്പൊ ചക്ക സീസൺ കഴിഞ്ഞല്ലോ ചക്ക മരൊക്കെ ഇണ്ടായിരുന്നോ ചക്കക്കെ ഇണ്ടായിരുന്നോ വീട്ടില്
ചക്ക പിലാവ് ഒക്കെ എമ്പാടും ഉണ്ട് ചക്ക ഉണ്ടായിരുന്നു
ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവല്ലേ
കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു തലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് മറ്റേ പ്ലാവ് മ്മലൊക്കെ ഉണ്ട് ഇണ്ടാണ്
ഉ
അത് കൊറച്ചാണ്ട് കഴിയും ആവണോങ്കില്
എങ്ങനത്തെ പ്ലാവാണ് ഇപ്പോ കൊറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കൊല്ലം കണ്ടണ്ട് കായ്ക്കുന്ന മൂന്ന് കൊല്ലം കണ്ട് കായ്ക്കുന്ന പ്ലാവ് ഒക്കെ അങ്ങനത്തെ എന്തേലും വേണോ
അതും ഉണ്ട് അതും ഉണ്ട് അഴിമലും ഉണ്ട് ചക്ക
ആ ആ ഓക്കെ അപ്പം അങ്ങന ഇ ഓരോ രീതികൾ കണ്ടുപിടിക്കുമോ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുമല്ലോ
അങ്ങനത്തെ മാവുണ്ട് പ്ലാവുണ്ട്
മാവുമെല് മാങ്ങ ഉണ്ടായിരുന്നോ
ഓ മാവുമെലു മാങ്ങണ്ടായിരുന്നു
മാങ്ങൊക്കെ പറിച്ച് കഴിച്ചു കഴിഞ്ഞോ
ഒക്കെ പറിച്ചു കൊണ്ടിരുന്ന ഇനി കുറചൂടിയുണ്ട് പറിച്ച് വെച്ചത് പിന്നെ പഴുത്തിട്ട് എല്ലാവർക്കും കൊടുക്കണം
നമ്മക്ക് കൊടുക്കണോ
ഉം ഉം പിന്നെ എന്താ പെരുന്നാളൊക്കെ ആവാറായില്ലേ ഡ്രസ്സൊക്കെ എടുത്തോ
പെരുന്നാളൊക്കെ ആവാറായി ഇപ്പൊ കഴിഞ്ഞ പെരുന്നാക്കും പിന്നെ എപ്പോളോക്കെ ഡ്രസ്സ് ഇർത്തീനി അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ഡ്രസ്സ് എടുക്കണില്ല മേടിച്ച് അങ്ങനത്തെക്കെ എടുക്കണം
ഉം ഉം ഉം എന്താണ് നിങ്ങ ഇടാറ് ചുരിദാറോ ഫറുതെ അതോ
ചുരിദാറും ഇടും ഫർദ ഫറുദ ഇടും സാരി ഉടുക്കലില്ല സാരി ഇതുവരെ ഉടുത്തട്ടില്ല
ഇതുവരെ ജീവിതത്തിൽ തന്നെ ഉടുത്ത് നോക്കിയിട്ടില്ല
ആഹ ജീവിതത്തിൽ അന്നൊക്കെ കല്യാണത്തിന് പുതുക്കം കൊണ്ടുവരുമ്പോ സാരിയയിനി പിന്നെ അന്ന് പ്രസ ത്തിന് ആ പ്രസവത്തിനന് കൊണ്ടുപോകുമ്പോ സാരി വെള്ള സാരി ഉണ്ടാവും
ആ ആ ആ അങ്ങനെ മാത്രേ ഉടുത്തിട്ടുളള്ളൂല്ലെ
പ്രസവത്തിന് കൊണ്ടോകുമ്പോഴും സാരി പെറ്റു ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോളും സാരി മ് പണ്ട് ഒക്കെ അങ്ങനെന് പിന്നെ സാരി ആരു ഇടലില്ല ഉടുക്കലില്ല
സാരി ഉടുക്കാറില്ല ഞങ്ങളൊക്കെ ഇപ്പത്തെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ വെള്ള ഡ്രസ്സ് ധരിക്കാറുണ്ട് പക്ഷെ സാരി ധരിക്കാറില്ലാരും
ഉം
ഉം പിന്ന അപ്പൊ പെരുന്നാള്ക്ക് എന്താ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാറാണോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണോ അതൊ പുറ പിന്നെ വാങ്ങലാണോ
ഭക്ഷണൊക്കെ പോവും ഞമ്മള് വീട്ടില് ഇണ്ടാക്കല മന്തിയോ ചോറോ
ഉം ഉം എന്താണ് ഇപ്പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്
ഇപ്പെരുന്നാക്ക് മന്തി എന്നാ വിചാരിച്ച് കൊണ്ടിരിക്കണെ
ആ ആ ഓക്കേ അപ്പൊ
ഹിന്ദുക്കളൊക്കെ ഉള്ളതല്ലേ അവർ ക്കൊക്കെ വിളിച്ചു കൊടുക്കണം
ഓരൊക്കെ വരാൻ മടിയായിരിക്കും അല്ലേ വീട്ടിലേക്ക് പെരുന്നാൾ ദിവസം
മ് മ്
അപ്പോ മുസ്ലീംസ് അവർക്കൊക്കെന്താ സ്പെഷ്യൽ ആയിട്ട് പായസം ഫ്രൂട്ട്സലാഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാ
പായസം ഉണ്ടാക്കും പായസം ഉണ്ടാക്കും പോൽ പിന്നെ കാര്യമായിട്ട് നമ്മളെ ബിരിയാണി അങ്ങനത്തൊക്കെ കിട്ടിയാൽ മതി
അതായിരിക്കുവെ ഇഷ്ടം
മ്
ഓക്കേ പിന്നെ ഏ എല്ലാ അട്ത്ത്ള്ള എല്ലാരും ഒരുമിച്ച് വരാറാണോ അതോ ഓരോരുത്തര് ഓരോരുത്തര് അങ്ങനെ വരാറാണോ പതി
ഓരോ വീട്ട്ന്നും ഓരോരുത്തരും ഒരുമിച്ച് വരും
ആഹ് ആ ആഹ് എല്ലാരും പാടെ ഒരുമിച്ചാവൂലല്ലേ വരാ
ഏ ഏഹ് ഓരോ പെര്ക്കാര് ഓരോ പെര്ക്കാരാ ഉം